ക്ക്ന്നുണ്ടോ
അതെ
ഓ എന്താ പണി ഭക്ഷണൊക്കെ കഴിച്ചിരിക്കാണോ വെറുതെ ഇരിക്കാണോ വീട്ടില്
ആ വെറുതെ ങ്ങനെരിക്കാണ് ഭക്ഷണം കഴിച്ചു
ഓ ഭക്ഷണൊക്കെ കഴിച്ചു എന്തെ ക്കെ കറിണ്ടായിരുന്നു ചോറിനൊക്കെന്തക്കെണ്ടാ ക്കി ഉപ്പേരികളൊക്കെ ണ്ടാക്ക്യോ?
ഓ ഇവടെ പപ്പടം പിന്നേ മുരിങ്ങ കറി അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ ഇണ്ടേനി
ഓ മുരിങ്ങക്കായ കറിയാണോ ഇണ്ടാ
അതെ
അത് നിങ്ങ എങ്ങനെ തേങ്ങരച്ചിട്ടാണോ ഉണ്ടാക്കാറ്
ആ തേങ്ങ അരച്ചിട്ടാ ഇണ്ടാക്കല്
തേങ്ങ അരച്ചാണ് നല്ല രസാ ലേ അത് കഴിക്കാൻ
ആ ആ
പിന്നെ എന്തൊക്കെ ഞാനിന്ന് കേക്ക് ഉണ്ടാക്കി ഇപ്പൊ ചായയ്ക്ക് വേണ്ടിട്ട് വൈകുന്നേരം വേണ്ടിട്ട് കേക്ക് ഉണ്ടാക്കി സാധാ കോഴിമുട്ടന്റെ കേക്കില്ലേ സാധാ ഒരു നോർമൽ സ്പഞ്ച് അത്ണ്ടാക്കി അതിലേക്ക് ഇത്തിരി കസ്റ്റാർഡ് പൗഡർക്കെ ഇട്ടാണ്ട് വെറുതെ ചായന്റെ കൂടെ കഴിക്കാലോ
ഓങ്ങക്ക് നല്ല സ്വീറ്റ് ആയിട്ടാണല്ലോ ഇഷ്ടം
ഇൽ എനിക്ക് എരുവാണ് ഇഷ്ടോ എരിവുള്ള ഭക്ഷണങ്ങളാണ് ഇഷ്ടം പിന്നെ ഇങ്ങനെ എപ്പോഴെങ്കിലും ഉം ഉണ്ടാക്കണം തോന്നിയാൽ ഉണ്ടാക്കും ഇങ്ങനെ കസ്റ്റേർഡ് പൗഡർക്കെ ഇട്ടാണ്ട് മൂന്നു കോഴിമുട്ട അതേമാരി മൈത പൊടി പഞ്ചസാരക്കെ ഇട്ടാണ്ട് നമ്മൾ ബീറ്റ് ചെയ്താണ്ട് അങ്ങനെ ജസ് റ്റൊരു കേക്ക് ചായന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട്ണ്ടാക്കി ക്ക്യതാണ് ഇങ്ങള് എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടോ
ഞാന അങ്ങനെ വിച്ചാല് ഞാൻ ബ്രെഡിനോട് എന്തെങ്കിലും ബ്രെഡ് ഏ മുട്ട പിന്നെ ഉള്ളിയൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ആ ആ യെസ് മിൽക്കൊക്കെ വെച്ച് ആ അത് വെച്ച് ചെയ്യാറുണ്ട്
അത് നല്ല രസണല്ലേ എരിവുള്ള ബ്രെഡ് പൊരിച്ചത് പിന്നെ പഞ്ചസാര ഇട്ടാണ്ട് ചെയ്യാറുണ്ടോ
ഇട്ടിട്ടുള്ളതും ചെയ്യാറണ്ട്
പഞ്ചസാര ഇട്ടതാണ് എരിവെള്ളതാണ് ഏറ്റവും ഇഷ് ടം മധുരമാണോ എരിവാണോ ഏറ്റവും ഇഷ്ടം
എരിവധികം പോവൂല അതോണ്ട്
ഹാ അതുശരി എരിവിഷ്ടൽ എരിവ് കുട്ടിയാലന്താ എ വ് ഇഷ്ട്ടല്ലാഞ്ഞിട്ടാണോ
അത് താങ്ങാൻ കഴിയൂല ഡോണ്ടാണ്
ശരി നിൻക്കൊക്കെന്തൊരു എരിവ് വേണനിക്ക് നാവിലിങ്ങനെ കിട്ടണം അതാണ് എന്റെ അങ്ങനെ കഴിക്കണം ഭക്ഷണം ഓ അത് ശരി
ഏ എറച്ചികറി അങ്ങനെ എന്തെലൊക്കെ വെക്കാണെങ്കിൽ ഒക്കെ ആ കൊറച്ച്ടലാണ്
ഓ അത് ശെരി അപ്പൊ രസണ്ടാവോ അങ്ങനൊക്കെ കൊറച്ടുമ്പോ ചെലർക്കാങ്ങന
ല്ലാതകൂലല്ലോ
ആ അത് ശരി കൊർച്ചൊക്കെ ആ അത് ശരി പിന്നെ രാവിലെന്തെണ്ടാ കി പലഹാരന്തെണ്ടാക്യ രാവിലെ
പിന്നെ കടല കറിം
ഓ ഞാനുംന്തോഷിം കടലക്കറിംയ് ട്ട് ദോശര്ന്നേങ്കി നീർ ദോശേർന്നോ പച്ചേരി അരച്ചിട്ടാ പച്ചേരി തേങ്ങയും കൂടി അര ച്ച് ലൂസ് ആയിട്ടുള്ള ദോശ ലൂസായിട്ട് മാവ് കലക്കിയിട്ളേ ഓ അത് ശരി ഞാനോ ചോർന്ന കടലറി ഓ തേങ്ങര ച്ചപ്പട്ടാണി ആയിരുന്നോ പച്ചപ്പട്ടാണി ആയിരുന്നോ ആ അത് ശരി ഞാന് മറ്റേച്ചോ കടലല്ലേ അതായിരുന്നു ഉണ്ടാക്കിയിര്ന്നേ നല്ല രസാണലല്ലേ ആ ഭക്ഷണൊക്കെ പിന്നെ എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര പോവാറ്ണ്ടോ ബീച്ച്ലൊക്കെ പോവാറ്ണ്ടോ
എവിടെ ഓ കല്ലുമക്കായ പിന്നെ ഏ സുർക്കി ലിട്ടത് ഐസൊരതി അ ആ യെസ് ഏ ന്നഇൻക്കയ് ഇൻക്കതില് എരിവ്ള്ളത് ഭയങ്കര ഇഷ്ടാട്ടോ മറ്റേ ഏ
അയില് ഉപ്പിലിട്ട വെള്ളം ഉപ്പിലിട്ട വെള്ളൊയ്ച്ച
ആ അതും പിന്നെ മിക്സ്ഡ് ആയിട്ണ്ട് എരിവും പുളിയും ഒക്കെള്ളത് ആ അങ്ങനെ ഒരുത്
ക്കറിയ്ല്ല അതുകൊണ്ട് പിന്നെ ഞാ ഒരു വട്ടൊക്കെ കഴ്ച്ച്ണ് അതോടുകൂടി എനികിഷ്ടപെ
പശേ അത് മസ്റ്റ് ട്രൈ ആണ്ട്ടോ ചേച്ചി ട്രൈയക്കി
ആ എനിക്കത് ഇഷ്ടപെടാറില്ല പിന്നെ ഉപ്പിലിട്ട കൊറേ കൈതച്ചക്ക ക്യാരറ്റ് അങ്ങൻത്തെ കൊറേ സാനങ്ങളുണ്ടല്ലോ ഉപ്പിലിട്ടേ ഉം അത് നല്ല നല്ല രസം ബീച്ചിലിങ്ങനെ വൈകുന്നേരം പോയിര്ന്ന് ആസ്വദിച് കൈക്കാ പിന്നേ തേമായ്രി
ചെറിയ നെല്ലിക്കണ്ടാവൂല്ലെ അരി നെല്ലി
ആ ആരിനെല്ലിക്ക ഉപ്പിലിട്ടതാ അത് നല്ല രസാ ഞാ ന്റെച്ച് ചെറുപ്പത്തില് കയിച്ചതാണത് ഇവിടെ എവിടേം കിട്ടാനില്ലത് ഓ അത് ശെരി നല്ല രെസല്ലേ അരിനെല്ലിക്ക ഉപ്പിലിട്ടത് ആഹ് ആ ശെരി നല്ല ടേസ് റ്റാണ് ഞാ പഷേ എന്ക്ക് ഞാ എന്റെ ചെറുപ്പത്തില് സ്കൂള് പഠിക്കുന്ന സമയത്തൊക്കെ കളിച്ച് കൈച്ചിണത് അല്ലാതൊന്നും കൈച്ചിട്ടില്ല ഉം ഇല്യ ഇപ്പം കൊറേ ആയിട്ട് കൈച്ചിട്ടില്ല ഞങ്ങകെവിടേന്നും കിട്ടാനുവില്ല ഇവിടെവിടേം ഇല്ല്യേനു പിന്നെ ചക്കപൊരിയ്ക്കെ ഇണ്ടാക്ക് പറഞ്ഞു ആ വീട്ടിലൊക്കെ വെച് ചക്കയൊണ്ടിളെ ആ പൂള ചിപ്സ് ഞാനിണ്ടാക്കണ്ട് ഇപ്പടുത് ആ പൂള് പുളി ചിപ്സ് അനസ് ല്ലാം ഇണ്ടാക്കിയാല് ഞാനിണ്ടാകാറിണ്ട് എന്നിട്ട് മൊളക് പൊടി വിതറ്വോ അതില് മൊളകുപൊടി വിതറുണ്ടാവില്ലല്ലെ ആഹ് തരും അല്ലേ ആ നല്ല രസാല്ലെ അത് ആ അത്ശെരി ചക്ക പൊരിക്കാനറിയില്ലപ്പോ പച്ചച്ചക്ക വരിക്കച്ചക്ക വരിക്കച്ച ക്കെ നിങ്ങളത്തിലിങ്ങനെ അരിഞ്ഞിട്ട് ഈ പൂള ഉപ്പൊരി ഇണ്ടാ കാണില്ല്യെ അതേ മാരി തന്നെ എണ്ണേലിട്ട് ട്ട് ഉപ്പും മഞ്ഞപ്പൊടിയ്ള്ള വെള്ളം ക് ഇങ്ങനെ കൊടഞ് കൊട്ക്ക ലാസ്റ്റ് ക് നെരിഞ്ഞിങ്ങനെ വരുമ്പോ അത് നല്ല ടെസ്റ്റാണ്. ചക്കപ്പൊരി ആ ഒന്ന് ഒരു ദിവസിണ്ടാക്കി നോക്കാം പിന്നെ ബിരിയാണിയ്ക്കെ ഇണ്ടാക്കാറുണ്ടോ
ബിരിയാണി ഞാനങ്ങനെ ഇണ്ടാക്കലില്ല പക്ഷെ ഞാനീ ഉമ്മയ്ക്കിങ്ങനെ ഇണ്ടാക്കുമ്പോ ഇങ്ങനെ നോക്കും.
ആ അത് ശെരി ഉമ്മ ഉണ്ടാക്കുബല്ലെ ബിരിയാണി ഇണ്ടാക്കുമ്പോ നല്ല ഇഷ്ടാണ് ബിരിയാണി ട്ടാണ് എന്താണ് ഇഷ്ടം ബിരിയാണി മന്തി ഏതാ ഇഷ്ടം ഫ്രൈഡ്രൈസോ മന്തി എല്ലാർക്കും അതെന്നെല്ലെ ഇഷ്ടം മന്തി
അല്ല ഇങ്ങള് ബിരിയാണിം മന്തിക്കെ എങ്ങനെ ഇണ്ടാക്കല് അതായത്
ബിരിയാണി ഇണ്ടാക്കാണെങ്കില് ഉള്ളി, തക്കാളി, പച്ചമോളക്, പച്ചമോളകും, ഇഞ്ചിയൊക്കെ ചതയ്ക്കും ഏ ചതച്ച്ട്ട് ഏ പിന്നെ ഉള്ളിയും, തക്കാളിക്കെ വയറ്റിട്ട് ഈ പച്ചമോളകും ഇഞ്ചിക്കെ അതിൽ നല്ലോം വയറ്റണം നല്ലോം വയറ്റും അത് ആ ഉള്ളിയൊക്കെ നല്ലാം വെന്ത് ദ് അലിയ്ന്ന വരെ വയറ്റിട്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾ പൊടിം, ബിരിയാണി മസാല, ഗരം മസാല ഇങ്ങൻത്തോ ഇട്ട്ട്ട് ചിക്കന് ഇടും ഏ കോഴി പാ അതായത് പച്ചക്കാണ് ഞാ ങ്ങള് വെക്ക പച്ചക്കും പച്ച ക്കെന്ന് ഉദ്ദേശിച്ച അങ്ങനെല്ല ചെലർ പൊരിച്ച് വെക്കൂലേ അങ്ങനെ വെക്കൂല പൊരിക്കാതെണ് ഞങ്ങള് ബിരിയാണി ഇണ്ടാക്ക
ആഹ് ഓ അങ്ങനെ അതായത് നമ്മള് വേവിച്ചിട്ട് പിന്നെ ങ്ങള് പൊരിക്കൂല
ആഹ് പൊരിക്കൂല് ച്ച് ആദ്യ കോയി പൊരിച്ചാണ്ടൊക്കെ ചെലര് ബിരിയാണീന്റെ മസ് സാലേല് ആ വ ഉള്ളിക്കിടൂല്ല അതുപോലെ ഇടൂല ഇത് ആ അതെ എല്ലാതെ ഇത് ഈ പച്ച കോഴിയ്യെടുത്താണ്ട് ഈ മസാലേല് വെച്ചിട്ട് തൈരൊക്കെ ഒഴിച്ചിട്ട് അത് കൊർ ച്ചൊന്ന് വേവിക്കും എന്നിട്ട് അരി ബിരിയാണിന്റെ അരി ഇതേമാരി തളപ്പിച്ച് ഊറ്റിയ അരി അതിന്റെ മേലേ ഇട്ടിട്ട് ധം ഇടും അങ്ങനെണ് ഞങ്ങള് ബിരിയാണി ഇണ്ടാക്കാറ് പിന്നെ മൻ തി എങ്ങനെ ഇണ്ടാക്കല് ഈ ക്യാപ്സിക്കം ഉള്ളി മ്യാ ഗി ക്യൂബ് അയിൻ്റെ ഉം പച് ട്ട ഗ്രാമ്പു ഏലക്കായക്ക്ട്ടാണ്ട് കളറില്ലേ കോഴി കളറ് അതും കൊറ ച്ച് അം ഇടും എന്നിട്ട് ഈ ചിക്കനയിലേകിട്ടിട്ട് നല്ലം കൊയച്ചിട്ട് ഒരു മണിക്കൂറോക്കെ അത് വെച്ചിട്ട് പിന്നെ അതിലത് പൊരിച്ച പോലെ എടുക്കും പൊരിക്ക്യന്ന് പറയുമ്പ അതിലത് വേവിക്ക്യ ഓയിലൊയിച്ചിട്ട്- അതില് വേവിച്ചിട്ട് അ അങ്ങനെ എന്നിട്ട് ഈ അരി വെന്തിട്ട് ബസ്മതി അരി തെളച്ച വെളളത്തിലിട്ടിട്ട് വെന്തേടുക്കുമല്ലോ നമ്മള് ഊറ്റി എടു ക്കുല്ലോ ചോറ് ഉറ്റണ അരി. അങ്ങനെ അതിട്ടിട്ട് പിന്നെ ഇത് പോക വരുത്തിക്കണ്ടെ ചെരട്ടക്കനലിട്ടിട്ട്. അങ്ങനെ ഓയില് വെച്ചണ്ട് പോകയും വരെ ക്ക് അങ്ങനെയാണ് മന്തി ഇണ്ടാക്കാറ്. പിന്നെ ഇങ്ങളെന്തെക്കെ ഇണ്ടാക്കും?
ഞങ്ങ് ഞാനിവിടെ വെച്ചാല് സാധ ഉണ്ടാക്കുന്ന കറികള് അങ്ങനത്തെതൊക്കെ ഞാൻ ഉണ്ടാക്കും അതായത് അപ്പം നമ്മക്കീ തക്കാളി കറി പിന്നെ ആഹ് മീൻ കറി ചിക്കൻ കറി അങ്ങനെ ഓ മറ്റേ മീന് ആ മീൻ പൊരിച്ചാണ്ടില്ലേ അതായത് നമ്മള് കൊറേ മസാലകളൊക്കെ ഇട്ടാണ്ടുള്ളേ അത് പോല്ത്തെ
ആ അത് ശരി മീൻ മീൻ പൊരിച്ചാണ്ട് മസാല മീൻ പൊള്ളിച്ച താണോ ഉദ്ദേശിച്ചേ ആ അത് ശരി മീൻ പൊള്ളിച്ചത് ഞാൻ ഉണ്ടാക്കാറില്ല ആ ഉണ്ടാക്കാറില്ല പക്ഷെ അതിങ്ങനെ കണ്ടണ് വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടണ് മീന് ഇങ്ങനെ പൊരിച്ചാണ്ട് അതില് ഉള്ളിയൊക്കെ വാട്ടിയിട്ടാണ്ട് പിന്നെ വായൻ്റിതില് പൊതിഞ്ഞ് പിന്നെ എന്തോ എണ്ണയിലിട്ട് ചൂടാക്കി. അങ്ങനെയൊക്കെ ഉണ്ടാക്കി. ആണല്ലേ അത് രസമായിയിരിക്കുമോ ആ ചോറിന്റെ കൂടെ കൂട്ടാന ഉണ്ടാക്ക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും
ആ നമ്മളിപ്പം അങ്ങനെ എന്തേലും പൊറ മട്ടെ അങ്ങനെ എന്തേലുമൊക്കെ വാങ്ങല്ലോ ആ അങ്ങനത്തെ കൂടെ കഴിക്കാന
രാത്രി ഇങ്ങനെ ചോറനാണോ അതോ അങ്ങനെ ചപ്പാത്തി അങ്ങനെ അങ്ങനെ ന്തെകിലം ആണോ ഉണ്ടാകുക ചോറു ഒരു നേരം വെച്ചിട്ട് തുതന്നെ അത് തന്നെ രാത്രി ഓ അത് ശരി പിന്നെ ആ വേറെ എന്തൊക്കെയാ പമ്പൊരി അതൊ ഇഷ്ടണോ പഴ്മ്പൊരി കണ്ട
പഴമ്പരോടെ വല്യ താല്പര്യമില്ല പക്ഷെ ഉള്ളിവട നല്ലേ
ഉള്ളിവട എനിക്ക് ഭയങ്കര ഇഷ്ടാ ഭയങ്കര ഇഷ്ടാ ആ അതന്നെ കടലമാ പൊക്കുവട ഉള്ളിവട ഒക്കെ ഭയങ്കര ഇഷ്ടാ ഞാന ഉണ്ടാക്കാറുണ്ട് ചായക്കദേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പഴംപൊരി ഞാൻ ഉണ്ടാക്കാറുണ്ട് എള്ള ട്ടിട്ടുള്ള പയംപൊരി ഉണ്ടാക്കാറുണ്ട്
ടിപൊളിയാണ് പക്ഷേ
ആ അതെ ചിലർക്ക് ഇഷ്ടാവൂല ആ പഴം വാട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാറ് നെയ്യിൽ ഇട്ടാണ്ട് അതും ഒരു സാധന ഇഷ്ടല്ലല്ല ഉണ്ണിഅപ്പം നെയപ്പം അങ്ങന എന്തേ ണ്ടാക്ക ക്കാറണ്ട് ഉണ്ണിയപ്പം ഉണ്ണിയപ്പ ഒക്കെ ഇഷ്ടമാണോ ഉണ്ണിയപ്പ ആ നല്ല രസല്ലേ ഉണ്ണിയപ്പൊക്കെ ചെറുത് ഇങ്ങനെ ഞൻ ഉണ്ടാക്കാറുണ്ട് നിങ്ങൾ ഉണ്ടാക്കാറില്ല ഉണ്ണിയപ്പം ഹലോ കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ ഹലോ കേൾ
ഹലോ ആ ആ
ഉണ്ണിയപ്പൊ നിങ്ങള് ഇണ്ടാക്കാറില്ലേ എങ്ങനെയാണ് ഉണ്ടാക്കാറ് മാ ണോ പ്പൊടിയിലാണോ അതോ അരി അരച്ചിട്ടാണോ ഉണ്ടാക്കാറ് ഓ അത ശരി അരച്ചാണ്ട് അതിലേക്ക് ഷർ് ക്കറ ഉം പഴംല്ലേ ചെറിയ പഴടാറുണ്ടാ ചെറിയ പഴം ഇട്ടിട്ട് പിന്നെ മിക്സിയിലിട്ട് അരച്ചിട്ട് അങ്ങനെ ഇങ്ങനെ എടുത്ത് വെക്കില്ലേ കുറെേ നേരം എടുത്ത് വയ്ക്കും. മാവ് റസ്റ്റ് ചെയ്യാന് ആഹ ശരി നല്ല രസല്ലേ പൊന്തിക്കെ വരുവോ
ആഹ മറ്റേ കായപ്പൊടി അങ്ങനന്തോ ഒരു ഇത് ഇടുവല്ലോ അപ്പ നമ്മള് ഇതിങ്ങനെ പൊന്നി വരുമല്ലോ ആ ആഹ അപകാരം
പണ്ട് അങ്ങനെ ആകുമ്പോ നല്ല പൊന്തി ആ നല്ല പൊന്തി വരും ആ ആ അത് ശരി അത് നല്ല രസമാണല്ലോ ഉണ്ണിയപ്പം ചായൻ്റെ കൂടെ കട്ടൻ ചായേൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആണല്ലോ
അതെ
എന്നാ ആയിക്കോട്ടെ എന്നാശരി
ആഹ ആഹ